കേക്കണില്ലാ-
ആഹ് ആ കേക്ക്ണ് ണ്ട്- പിന്നെ ഞാനേ വിളിച്ച എന്താനറിയൊ പിന്നെ നല്ലതന്നെ- ഞൻ വിളിച്ചത് പിന്നെ നമ്മള് ഇത്ണ്ടാക്കൂലേ മന്തി ഉണ്ടാക്കൂലേ- ആ മന്തി ഉണ്ടാക്കുന്നത് പിന്നെ എങ്ങനെയായിനോ ഞാന്- ഏ എന്താണ് കുക്കറിൽ ഞാൻ വെ
കുക്കറിൽ അല്ല ഞാൻ- വന്ണ്ടാ ഇവരെൊക്ക ഉണ്ടാക്കി നയിട്ട പക്ഷെ വീട്ടിൽ ന്റെ നാത്തൂനക്കെ ഉണ്ടാക്കും- കുക്കറിൽ ആദ്യ- ചോറന്ന് മന്തിന്റെ അരിയ ഒന്ന് വേവിച്ചച്ച് കണ്ട് ഇവിടെ കാണാം നല്ല നമ്മ- പരത്തി ചൂടാറാ ട്ത്ത് വെക്ക്ണേ
ആഹ് ആഹ് -
ആ എങ്ങനെന്ന് ഇൻക്ക റീല്ല അവരാണ് അങ്ങനെ ചെയ്യ്ണ് ചെൽപ്പോ കൺ എന്തെനി പിന്നെ ത് എന്തെല്ലാ നാരങ്ങി ഒണക്ക ഇതങ്ങിയ എല്ലാം കൂടി ഇട്ട് കാണ്ട് വള്ളം തൾപ്പിച്ചിട്ട്
ഏ നെ അതൊന്നും ഒര് മാ റിം ഞാനും വേറെ രീതില് നമ്മള് എന്തായാലും വാങ്ങുന്നേരം അതിന്റെ രസം ന്താലും കിട്ടൂലേലോനമ്മള് വെച്ചാല് ആ ആ പ്പോ ഞാന് വേറെര് രീതില് ആരെങ്കി വെച്ച് അറിയെങ്കിലേ അങ്ങനെ ചോയിച്ച ഞാന് വെച്ചത് ഈ മന്തിന്റെ അരില്ലേ അത് കുറച്ച് നേരം ഞാൻ വെള്ളത്തില്ട്ടച്ച്ട്ടേ അരമണിക്കൂർ വെള്ളത്തിലിട്ടച്ചിട്ട് പിന്നെ അത് സ്വന്തായിട്ടൊന്ന് വേവിക്കും അഹ് വേവിച്ച് ങ്ങാന് ഊറ്റിച്ച ഒരു ഫുള്ളായിട്ട് എന്താ പകുതി വേവാക്കി ക്കീട്ട് ഞാനത് ഊറ്റിയെടുക്കും ന്നട്ട് ഈ ക്കോഴി എന്താ ക്കാ നല്ലണം പിന്നെ മസാല ഇട്ട്ങ്ങാനോ വെക്ക അയില് ഇതില്ലേ പിന്നെ കപ്സിക്കോ ആ പച്ചമുള ആ അതും ചെർതായിട്ടര്ഞ്ഞിട്ട് പിന്നെ ഏർ മല്ലിച്ചപ്പും പൊതിനയും പൊതീന കൊർച്ച് മലിച്ചപ്പ് അൻക്കം ഇച്ചിരൂടിം കൂടിട്ട് ആ അങ്ങനെ ആക്കീട്ട് പിന്നെ മേഗി ക്യൂബ്ല്ലേ
ആ
മേഗി കട്ട അത് നല്ലോണം നല്ലോണം പൊടിച്ച്ങ്ങാനും ഇടാ ഉപ്പ് ഇടൂല അയില് ണ്ടല്ലോ അത്യാവശ്യം ആ പാകള്ള ഉപ്പ് ണ്ടല്ലോ ആ ആ ആ ആഅപ്പ ഉപ്പ് ടാന് ഞാൻ എന്താക്കാ നല്ലോണ്ണം സ ഇതില്ലേ സൺഫ്ലവർ ഓയില്
ആ ആ
ട്ട് നല്ലണം ഞാന് ഇളക്കിയിട്ട് അടെ വെക്കും ന്നട്ട് അത് കുക്കറിൽ ഇട്ടിട്ട് ഒന്ന് വിസിലാടിപ്പി ക്കും ന്നട്ട് എന്താക്ക ഞാന് പിന്നെ ഈ ഇതില്ലേ ചോറ് വേഴിച്ച് വച്ചേ അത് ക്ക്ട്ടിട്ട് പിന്നെ കട്ടകരിന്റെ കട്ടല്ലേ കരിന്റെ കെട്ടെച്ചാല് ഞാന് ഏ ചിരട്ട കത്തിക്കലാ ആ ചെറിയൊരു ആ ആ വേ അല്ലാണ്ട് വാങ്ങാൻ കിട്ടിയല്ലോ കട്ടാ ചാർക്കോളും പറഞ്ഞ്ട്ട് വാങ്ങാൻ കിട്ടല്ലോ ആ ഇല്ല അത് ഞാൻ വാങ്ങയില്ല പക്ഷേ ഇന്റെ നാത്തൂനൊക്കെ അത് വാങ്ങിക്കും അപ്പൊ ആ ആഹ് ന്നട്ട് ചെരട്ട കത്തിച്ചി ട്ട് ആ പാ ചെറിയ രു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഓയിലും പാർന്ന്ട്ട് മൂടിട്ട് ഒറ്റ വിസില അടിപ്പിക്കും ഉം അപ്പോ അങ്ങനെ പിന്നെ വിസിലാ ഒറ്റ വിസില് അടിച്ചാ ഞാനാട്ട്ഓഫാക്കി യാ ളും
ആ അപ്പൊ നമ്മള അപ്പൊ ഒര് പുകേന്റെ ഒ ര് ത് ചോയ നല്ല ചൊയട്ടല്ലോല്ലേ ആ
ആ പൊകന്റെ ചോയ വരൂ അപ്പൊ അല്ലാണ്ട് ചിലര് കാണാ പിന്നെ ഈ ഈ ബിരിയാണിന്റെ പാത്ര ല്ലേ അതില് വെക്കുന്ന കാണാം ആ ആ ഇപ്പ ഞാനിത് വെച്ചോ ക്കീണ് രസണ്ടായി പക്ഷെ അത് ന്നെര് ഒന്നൂടി ര് രസത്തില്
ഉം ആ നമ്മ സാധാ ഉണ്ടാക്കണെക്കാട്ടി ഒരു വെറൈറ്റിയിലായിതേ ഞ ഞാ നമ്മ സാധാ വെക്കണ അരിതന്നെയാ ഞാനിതുവരേയ്കും വെച് ഇണ്ടാക്കിയോ ക്കി ന്റെ വീട്ട് ഇവിടെ ഇണ്ടാക്കും നാത്തുന് ഇണ്ട ഇണ്ടാക്കല് ഞാന് ചെറുതായിട്ടൊക്കെ ഹെല്പ് ചെയ്ത് കൊടുക്കലാണ് അല്ലാതേ ഞങ്ങള് പിന്നെ സാദാ ബിരിയാണിയാ കൂടുതലൊണ്ടാക്കല്, നമ്മള് ചിക്കൻ പൊരിക്കുമ്പോഴോ ആ ആ എണ്ണേല് ഇട്ടിക്കോണ്ട് പിന്നെ കൊറച്ച്‌ കൂടുതൽ എണ്ണയിടരുത് കൂടുതൽ നമ്മ മീൻ പൊരിക്കാനൊക്കെ എണ്ണ പകരൂലേ ഓയില് പകരണ പോലെ പകർന്നിട്ട് ചിക്കൻ കായം കൂട്ടീത് വെക്കുക, ഈ ചിരട്ടക്കനല് ഒരു പാത്രത്തില് നല്ല കത്തണ ചിരറ്റക്കനല് കണ്ട് അതിന്മേലേക്കു കൊറച്ച വെളിച്ചെണ്ണ അങ്ങോട്ട് പാർന്നിട്ടാണ്ട് ഇതന്ന് മൂടി വെക്ക അപ്പൊ ചിക്കൻ പൊരിക്കുമ്പോ അതും കൂടി ആ പെ ച്ചിട്ടൊക്കെ ചിക്കൻ പൊരിക്കുവല്ലോ മാറിച്ചൊക്കെയിട്ട് കുറച്ച് വെന്തേന്റെഷം നമ്മൾത് വെക്കല് പിന്നെ നമ്മൾന്താന്ന് പർഞ്ഞ നല്ല അൽഫാമിൻ്റെ നല്ല ടേസ്റ്റ പക്ഷേ അതിലേക്ക് മാറ്റം വരും അങ്ങനെ ചെയ്തോക്കോണ്ട് ചിക്കൻ പൊരിക്കുമ്പോ എനിക്കിൻ്റെ അനിയത്തിയ പറഞ്ഞുതന്നാ ആ അതല്ല രസാണ അല്ലെ ആ ആ തേ ചോയണ്ടല്ലോ അപ്പൊ നമ്മുക്കീ
ആ ചോവയാ അത് നല്ല രസാണ്. പിന്നെ ഞാനെന്നിട്ട് വേറെ രീതിൽ ആ ക്കി നോക്കാം, നമ്മക്കോരേ ഇതിൽ ആന്നേ ഓൽക്കും ഒരു ഇതുണ്ടാവൂലേല്ലോ തിന്നാനും ല്ലേ ഒരേ രസാമ്പോ അങ്ങ്, അപ്പൊപ്പിന്നെ ഒന്ന് മാ റ്റി ഞാൻ ഉണ്ടാക്കിനോക്കാൻ വേണ്ടീട്ട്
ആ എങ്ങനായാലും നമ്മള് പുറത്തു പോയി തിന്നണ മന്തീന്റെ രസം
അത്ണ്ടാവൂല അത്ണ്ടാവൂല അതെന്നെച്ചാലവര് കുഴിയൊക്കെയിച്ചു ന്നട്ട് അതില് പിന്നെ കനലിട്ടിട്ട് ഇതാക്കി വേവിച്ചെടുക്കുന്നല്ലേ
ആ അവര് അത് ഒരു പ്രത്യേക രസം തന്നെയാണ് ഇവിടെ ഞങ്ങള അമ്മായി ന്റെമ്മൂസങ്ങന്റെ പെങ്ങളെ മോന്ക്ക് അതിന്റെ പണിയാണ് എന്നിട്ട് ഞാന് എന്റെ ആങ്ങള ടെ പെണ്ണുങ്ങൾ പള്ളാണൽ ഉണ്ടാവില്ല പള്ളാണല് ഞൻ എന്ത ചെയ്ത് പൊറ ത്തുന്ന് ഇങ്ങനെ രണ്ട് ചോറാക്കാന്നു പറഞ്ഞപ്പോ പൊറത്തുന്നു നമ്മൾ മന്തി പൊർത്തുന്നു ഓർഡർ ചെയ്യാപറഞ്ഞു. അപ്പൊ അന്ന് കൊണ്ടുവരാന്ന് പറഞ്ഞപ്പോ ഞങ്ങളങ്ങാടിത്തന്നെ ഉണ്ട് അപ്പൊ നമുക്ക് നമ്മളെ അറിയണവരാകുമ്പോ കൊറച്ചും കൂടി റൈസുംതൊക്കെ എക്സ്ട്രാ ഇട്ട് തരുല്ലോ. കൂടുതൽ ഇട്ടു തരൂല്ല നമുക്കറിയാത്ത വരാവുമ്പോ റൈസൊന്നുപ്പോര തരൂല്ലല്ലോ അപ്പൊ നമ്മളങ്ങനെ എന്റൊപ്പും പറഞ്ഞ് വെക്കാറുണ്ട് അങ്ങനെ ഞങ്ങള് എന്ന് ഞാന് ഇവരോട് പറഞ്ഞ് അവര് നോക്കട്ടന്നൊക്കെ പറഞ്ഞന്ന് നമുക്ക് ഈ ഗ്യാസ് തീരെ കിട്ടാത്ത ടൈമാണ് എല്ലാംങ്ങോട്ട് ഗ്യാസിനങ്ങട് ബുദ്ധിമുട്ട് വന്നില്ലേ ആ ടൈമിലാണ് അങ്ങനെ ഞാന് അവർക്ക് വിളിച്ചറഞ്ഞ് അവര് ആ സമയത്തൊക്കെ വീട്ടക്ക് ഓട്ടോറിക്ഷ പിടിച്ചിട്ട് വണ്ടീയിലങ്ങിട്ട് വിട്ട് തന്ന് അപ്പൊ ഓരു അപ്പ നമുക്ക് അറിയുന്നവരായപ്പോ കുറച്ചു അതിനനുസരിച്ച് റൈസും ഉണ്ട്. അപ്പൊ നാല് കാനാണെന്നുണ്ടെങ്കിൽ അഞ്ചു കാനുകളുണ്ടാവും. ആ റൈസും എല്ലാം കൂടി ആയപ്പള് ഇന്നിട്ടു പിന്നെ ഓരന പിന്നെ ഒന്നു ഇതേ പോലെ തന്നെ ആ മന്തി കൊണ്ടന്ന് ട്ട് നാല് കാലിന്റെ മന്തിയോ അഞ്ച് കാലിന്റെ ആ ചോ ബിരിയാണി സാധാ ബിരിയാണിയും വെച്ച് ഏട്ടേ ബീര്യണി കൊറെ ബാക്കി എല്ലാരും വന്നോരും ഒകെ മന്തിമേക്കെ ആ മന്തിതിന്നെ പിന്നെ അവിടെ കൂടി നമ്മളെ പെക്കാർ കൂടിയരു ഒക്കെ അങ്ങനെ തന്നെ മന്തിമ്മേക്കെ അങ്ങനെ ഒപ്പിച്ച് കൂട്ടി ഉം ഒപ്പിച്ച് കൂട്ടി ആ അപ്പ ആപ്പ ചിക്ക് പീസില്ല ഇറച്ചിന്റെ ആ ഉള്ള ചോറ് കൊണ്ട് പിന്നെ അപ്പ ഇറച്ചി പൊരിച്ചത് ഉണ്ടായത് കൊണ്ട് പീസ് കിട്ടാത്തോരയിമ്മേല് അഡ്ജസ്റ്റ് ചെയ്ത് അപ്പൊ പിന്നെ എന്ത് ചെയ്ത് നാത്തൂനന്ത് ചെയ്ത് ചോറ് വറ്റെ കൊർച്ചിട്ട് മൂന്നിലാന്റെ സാദാ ബിര്യേം വെച്ചിട്ട് ല്ലാ
ഉം ആ ആ അന്നപ്പോ ബിരിയാണി വ
ആ അ അല്ലല്ല മന്തി ബാക്കിറ്റി പക്ഷെ അന്ന എല്ലാരും മന്തിന്ന തിന്നത് ആ അപ്പോളും എന്താലും പീസ് നമക്ക് മന്തിക്ക് മുക്കങ്ങനെ കുറച്ച് കുറവില്ലേക്കെ ഒപ്പച്ച് അതേ മതിരി ഞങ്ങൾ പെരക്കാർക്ക് അങ്ങനെ അങ്ങനെ ജസ്റ്റയ്താണ്ട് പോയി എല്ലാരും മന്തി എന്നാലും ബിരിയേണി ബാക്കി കൊറച്ച് ബാക്കി ആയി. മന്തി മ്മള് ക ടീന്ന് കൊണ്ടര്ന മന്തിയെ അതാണ് മന്തിക്ക് പ്രത്യേകത ചൂടോടെ ഇങ്ങട്ട് ആ ടൈമിന് അവരിങ്ങോട്ട് എത്തിച്ചും തരും.
ആ ആ അതാ അതാണ് എല്ലര്ക്കും ഇഷ്ടം അതാണ് മന്തി. അത് കിട്ടിയാ പിന്നെ വേറൊന്നും മാണ്ട.
ഞഅ് ചൂടോടെ തിന്നുമ്പാ
ഇപ്പയ്ന് ആരെങ്കിലും വന്നാലും നമ്മൾ ഇനി ഏട്ടെങ്കിലും പോവാണെ ങ്കിലൊക്കെ നമ്മള് വാങ്ങീട്ട് കൊണ്ടോരല്ലേ. ആരെങ്കിലും വന്ന്ക്കാണെങ്കിൽ വേഗം എന്താക്കൂ ഓൽക്ക് വിളിക്യൂ ആ ആ ഓ വീട്ടിൽ എത്തിച്ചും തരിയല്ലോ അതോണ്ട് വേഗ
തന്നെ. ഉം ആരും അങ്ങന ആ ഇപ്പൊ ബിര്യേണി എല്ലാ രും വെക്കും. പക്ഷെ എന്നാലും ആ ഒരു പെരീൽ വെ ക്ക്ണില്ലലേ ഏത് പെരുന്നാൾ ആയാലും എല്ലാരും എന്താ ചെയ്യുന്നത് പൊറത്ത്ന്ന് ആഹ് കൊണ്ടര്പ്പിക്കാണേ ആദ്യം തന്നെ പർഞ്ഞ് രാ ആ വിര്യേണി നമ്മൾ പെരുന്നാള്‍ നിസ്കാരം കഴിഞ്ഞിട്ട് വരുമ്പോത്തിന് നമ്മളെ വീട്ടില് ബിര്യേണി എത്തി. ഇപ്പൊ പലേ ഐറ്റം ബിരിയാണി ഇണ്ടല്ലോ ബക്ക റ്റ് ബിരിയാണ്യും ആ അതെല്ലതുംണ്ടല്ലോ.
ഞാനങ്ങനെ വാങ്ങേല്ല. ബിരിയാണി തോനിം ഞാൻ ഇണ്ടാക്കലാ.
ഞാൻ ഉണ്ടാക്കലന്നാ ഞങ്ങള് പിന്നെ ഒന്നും സാനം ഓർഡർ യ്യ്
ആ പിന്നെ മന്തി വാങ്ങാണെങ്കി നമ്മള് ഉണ്ടാക്കുന്നേക്കും കൂടുതല് മന്തി വാങ്ങ ചെയ്യട്ടോ. ഇന്നോട റിം എന്താ അറിയോ രസവും ഉണ്ടാവും അത് ഗ്യാസും ലാഭാവും. പിന്നെ അധ്വാനോ ലാഭാ.
അത് ശരിയാണ്. ഉം ഞങ്ങള് ഞങ്ങൾ പിന്നെ അങ്ങനിം ഇങ്ങനിം ഒരു സാധനം പൊറത്ത്ന്ന് കൊണ്ടരൂല. ഇന്റെ അമ്മോശൻകാക്ക റിയും സാ ബട ഇണ്ടാക്കാണെണ്ടാക്കിക്കോളി ന്നറിം.
ആ പക്ഷെ വേറൊരു കാര്യണ്ട് വല്യ രസത്തിന് ഇവര് ന ല്ലണം അജീനമോട്ടോ ഇല്ലേ. അത് ഇടുന്നുണ്ടല്ലോ ആ സാനോം അ മ്മ കേടാണല്ലോ. അതാണ് നമ്മക്ക് എന്തോ ര് അ തിന്നാല് എന്തോരറക്കങ്ങോട്ട് വന്നിട്ട് എന്തോ ക്ഷീണല്ലേ. ശരിക്ക് പറഞ്ഞാൽ അത് പുറത്ത്ന്ന് വാങ്ങി കഴിക്കാത്തതാ നല്ലത്. നമ്മൾ ഇണ്ടാക്കിങ്ങാനും തിന്നുന്നെന് ഒക്കൂല.
ഉം ഞങ്ങളോടാ അത് അങ്ങൻ തന്നേണ് ഒക്കെ അവിടെ ഒരു എന്ത് പരിപാടി ഉണ്ടായാലും ഞങ്ങള് മെൻക്കട്ട് ഇണ്ടാക്കും. ങ്ങള് പറിം ചെയ്യും എല്ലാരും പുറത്തുന്ന് കൊണ്ടരും. ഇവടെ ഞ്ഞ് ഏത് കാലത്താന്നാവം ഇങ്ങനെ ഇത് മാറണത്. അപ്പി ന്റെ നാത്തൂന്‍ പറിം ഞാനെ ഇന്‍ക്ക് പെര കുടിര്ന്നാ ഞാന് നോക്കിക്കൊണ്ടി ഞാ ഒക്കെ പൊറത്ത്ന്ന് കൊണ്ടര്പ്പിക്കും. ഒന്നും ഉണ്ടാക്കാൻ നിക്കൂല. അറിയും അപ്പൊ എന്തമ്മക്ക് ഇത്ങ്ങനെ എല്ലാരും കൂടിണ്ടാവുമ്പോ ഞമ്മക്ക് മ ടിയാ. എല്ലാരും എറങ്ങണം. ഒരാൾ ഇറങ്ങുമ്പോ ഒരാൾ ഉണ്ടാവില്ല നമ്മള് ഒരു ര രണ്ടാള് ഒരാൾ രണ്ട് ചെൽപ്പൊ രണ്ടാള് ഇണ്ടാവും അട്ക്കളീ ചെൽപ്പോ ഞാനും ന്റെ ഇവിടെ ഉള്ള നാത്തുനാവും മ എല്ലാരും അ വിര്ന്ന രെല്ലാരും വർത്താനം പറഞ്ഞിരിക്കാണേക്കാരം ഓരൊക്ക അട്ച്ചെരലും തൊട്ക്കലും വേറെ പണി തിര്മ്പലൊക്കെണ്ടാവും. ക്ഷെ അടക്കളിയില് ഞങ്ങള് രണ്ടാളാവോ അപ്പൊ ഞങ്ങൾ പറയും വല്ല ഒരു രീതി തന്നെ ആവൂലേ ഒരു സംഗതി പോറത്തന്നും കൊണ്ടുവരൂല അയിന് അയിന് വേണ്ടീട്ട് ഇൻ്റോടെ പിന്നെ എന്ത് ചെയ്യോ പെരുന്നാളിന് ഇതിനൊന്നും ഓഡറെയ്യൂല്ലട്ടാ അതൊക്കെ പിന്നെ അവരെന്നെ ഇണ്ടാക്കും. അല്ലേ ഇവടെ ഇണ്ട്ന്ന്ണ്ടെങ്കി ചെറിയ പരിവാ ടി യായാലും ഞങ്ങൾ നാല് മക്കളും പേരകുട്ടിയേളും കൂടി വരുമ്പം ഇമ്മ പറയും ഇന്ന് കടി ഉണ്ടാക്കണ്ട മ്മള് പൊറാ ട്ടാ അങ്ങാടിന്ന് കൊണ്ടിരിപ്പിക്കാ അപ്പൊ വണ്ടിക്ക് കണ്ട വണ്ടിക്കാരോട് പറയോ കൊണ്ടുവരും ആ വണ്ടീന്റെ പൈസ മുപ്പത് രൂപ ണ്ട് കൊടുത്താല് സാനം ഇവിടെത്തും നമ്മള് കറി ഉണ്ടാക്കിയാ മതീലോ ആ എന്തുണ്ടണ്ട് അങ്ങനെക്കെ എന്തുണ്ടെലോ പോവാണ്ടന്നുണ്ടെങ്കിലോ ഇനിപ്പോ പോയി വന്നക്കണ്ന്ന് ണ്ടങ്കിലോ ആങ്ങള ഗൾഫിൽന്ന് വരാണ്ടെന്നങ്കില് നമുക്ക് കൊണ്ട്രാൻ പോവാണ്ട് ണ്ടെങ്കില് ഇമ്മാ തലേന്ന് രാത്രി പൊറാട്ടാ കൊടുന്നക്കും മ്മക്ക് രാവിലെ ഉണ്ടാക്കണ്ടല്ല ഇതാണ്ട് ചൂടാക്കി കാണ്ട് നാക്കല്ല എന്നാ ശരിട്ടോ പിന്നെ വിളിക്കണ്ട്
ഓ ഓ ആയിക്കോട്ടെ ശരി എന്നാ ആ ആ ആ ആ